ഹലോ കേക്കാവൊ ചേച്ചി ഓ സുഖം ഞാനാ നീ ഞാനാണെങ്കിലേച്ചി വെച്ചിട്ടങ്ങോട്ട് വിളിക്കാനായിട്ട് ഇങ്ങനെ ഇരന്നയാരുന്നു എനിക്കാണെങ്കിൽ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിക്കല്ലേ അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കണോ എന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടൊണെങ്കിൽ ആരന്ത എടുക്കണോന്ന് പറഞ്ഞ് തരാനും ഒന്നുമില്ല ഞാൻ ചേച്ചി വിളിക്കണെന്ന് പറഞ്ഞു ചേച്ചി കണ്ടതിനെ കുറിച്ച് വല്ല അറിയല്ലോ
ആ അത് മോളെ നമ്മളാണെങ്കിൽ എടു നക്കുമ്പോൾ എന്തായാലും നമുക്ക് ജീവിതത്തിൽ എന്നത്തേക്കും ആവശ്യമായിട്ടുള്ളരു കോഴ്സ നമ്മൾ തിരഞ്ഞെടുക്കും ട്ടോ കാരണം നമ്മ ഡിഗ്രക്കെ വേണം എങ്കി വേണ്ട ണ്ടാ നല്ല ഡിഗ്രി വേണം നമുക്ക് നമ്മളൊരു എന്തോ ഒരു ഒരാൾക്ക് എന്തായാലും ഡിഗ്രി കംപ്ലീറ്റ് ആയിരിക്കണം. പക്ഷേ എന്നിരുന്നാലും. അതിനോടൊപ്പം നമുക്ക് പ്രൊഫഷണലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് നമുക്ക് കിട്ടിയാലേ മതിയാവത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ഈ ഈ എന്തോ നമുക്ക് ജീവിതത്തില് ജീവിതത്തിൽ നമുക്ക് അവസാനം വരെ നമുക്ക് വേണ്ടെന്ന് കോഴ സ്സുകള് ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള കോഴ്സുകളൊക്കെ ആയിരിക്കും നല്ലത്.
ആ ശരിയാണ് അതാണ് ഞൻ ഇവിടെ പറയാ ഇവിടെ എന്റടുത്ത് ഇങ്ങനെ പറഞ്ഞു അതാകുമ്പോ നമുക്ക് എവിടെയും ചെന്ന എവിടെ ചെന്നാലും ഒരു വേക്കൻസി ഇല്ലന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറഞ്ഞ ഹോസ് ഹോസ്പിറ്റലിന്റെ ഫീൽഡാ അപ്പൊ അത് നീ ട്രൈ യ്യാൻ പറഞ് പ്പൊ ഞാനിങ്ങന ചോയ്ച് അങ്ങനെ പറഞ് കഴിഞ്ഞാൽ നമുക്ക്പ്പോ ഹോസ്പിറ്റലിൽ എന്തോരം ഫീൽഡുണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഇല്ല അപ്പം. അതിന്റെ ഫീസും കാര്യങ്ങളും ഒക്കെ എനിക്ക്‌ അറിയത്തില്ലല്ലോ അതെങ്ങനെയാ അതിന്റെ ആപ്ലിക്കേഷൻ കൊടു ക്കണം അല്ലെങ്കിൽ ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടോ എന്തെങ്കിലും കോള ഏതൊക്കെയാ നല്ലെന്നൊന്നും എനിക്ക്‌ അറിയത്തില്ല അപ്പൊ ഇതുകൊട്ട് ഞാാനിങ്ങനെ പറഞ്ഞ് എന്തെനിക്ക് പരിചയം ഉള്ളിട്ട് ചേച്ചി ഉണ്ടെ വിളിച്ചു ചോദിക്കാന്ന് പറഞ്ഞു ചേച്ചിക്കപ്പോം ആ ഫീൽഡിനല്ലേ ജോലി. അപ്പൊ ഞാനോരു ഏച്ചി വിളിക്കാന്ന് പറഞ്ഞിരുന്യ
അത് മോളെ ഏ ഇപ്പഒടനെ ഒരൂ സെപ്റ്റംബറക്കെ ആവാറൊക്കെ ആവുമ്പോഴത്തേക്കിന് ഈ ഗവൺമെന്റിന്റെ ഗവൺമെൻറ് ഗവൺമെൻറ് തലത്തില് നമ്മളെ വിളിക്കും അതായത് ഇ പാരാമെഡിക്കലക്കെ ഉണ്ടല്ലോ പാരാമെഡിക്കൽ കോഴ്സ്. പാരാമെഡിക്കലും പിന്നെ ഇന്നിട്ട് നഴ്സിങ്ങും അതൊരു ജനറൽ നേഴ്സിങ് ആയാലും ബിഎ സ് സി നെഴ്സിങ്ങ് സിങ്ങ് ആയാലും ഗവൺമെന്റിന്റെ ഗവൺമെന്റ് തലത്തി വരി ന്നേ കോഴ്സുകള് അതേ എടുക്കാവോ അതേ തിരഞ്ഞെടുക്കാവൂ കാരണം നമുക്ക് എവിടെ പോയാലും ഇപ്പ ഗവൺമെന്റ് പഠിച്ചിട്ട് നമുക്ക് പ്രൈവറ്റ് കേറണ ങ്കിലാണെങ്കിലും ഗവമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ട്ട് ഉള്ളത് കാരണം നമ്മക്ക് എവിടെ വേണങ്കിലും എളുപ്പത്തിൽ കേറി പറ്റാം അതുകൊണ്ട് ഈ ഗവൺമെന്റ് തലത്തിലുള്ളതേ നമ്മക്ക് നോക്കിപ പറ്റത്തുള്ളൂ അത് പ്രൈവറ്റായിട്ട് ഒന്നും നമ്മൾ പഠിച്ചിട്ട് കാര്യവി ല്ലടാ ചിലപ്പോം അതിൻ്റെന്നും സർട്ടിഫിക്കറ്റിന് ഒരു ഒരു വാല്യൂ കാണ ത്തില്ല അതുകൊണ്ട് നമ്മള് ഈ സെപ്റ്റംബറോക്കെ ആവുമ്പോഴത്തേക്ന് നമ്മ ക്ക് ഗവൺമെന്റ് തലത്തില് ഇ മെഡിക്കൽ കോളേജുകളില് മെഡിക്കൽ കോളേജുകളൊക്കെ ആവുമ്പം ഹ് അത്രീയും നല്ലതായിരിക്കും. കാരണം സർട്ടിഫിക്കറ്റിനൊക്കെ എന്തോരം നെലവാരള്ള സർട്ടിഫിക്കറ്റുകളാണെന്ന് അറിയാവോ? ഇ അതിനകത്ത് പാരാമെഡിക്കൽ കോഴ് സുകൾ വരുന്നുണ്ട് അതായത് ഇ തിയേറ്ററില് നിക്കാൻ പിന്നെതോട്ട് ആശുത്രിൽ എക്സ്റേയിൽ നിക്കാന് വരുന്നുണ്ട് ഈസ് സി ജിയിൽ നിൽക്കാന് വരുന്നുണ്ട് പിന്നെ ഡയാലിസിസില് നി ക്കാന് വരുന്നുണ്ട് പിന്നെ ലാബില് നിക്കാൻ വേണ്ടീട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ അത് അങ്ങനെ ഒരുപാട് പിന്നെ ഫിസിയോതെറാപ്പി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ദന്തല് വരുന്നുണ്ട് ദന്തലിന്റെ തന്നെ ബി ഡി എസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലതാ കേട്ടോ? അങ്ങനെ ഒരുപാട് ആഹ് ഇ എക്സ്റേക്കെ എക്സറേയുടെക്കെ വരുവാണെങ്കിൽ അത് നല്ലത പേരുണ്ട് അഹ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ടെക്നോളജിന്ന് അതിന്റെ പേര് തന്നെ. അതൊക്കെ നല്ല കോഴ്സ്ളാ കാരണം നമ്മക്ക് ഹ് ഇവിടെ അല്ലെങ്കി തന്നെ നമ്മടെ ഈ നാട്ടിൽ അല്ലെങ്കി തന്നെ പോറത്ത് പോറത്തായാലും നല്ല ഒരുപാട് സ്കോപ്പള്ള ജോലി തന്ന ഇ റേഡിയോളജി എടുത്ത് കഴിഞ്ഞാ തന്നെ.
അപ്പൊ ചേച്ചി ഇ ഷൽ സറ്റംബറിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മള അവിടുന്ന് വിളിക്കുമ്പോ ഭക്ഷണം വാങ്ങിച്ച തരിം ക്യാ മതീല്ലേ അപ്പൊ നമ്മളെ ഈ പ്ലസ് ടുൂലെ മാർക്ക് അടിസ്ഥാനം ആയിരിക്കത്തില്ലേ നമ്മടെ ഇപ്പം നമ്മളെന്തേലും കോഴ്സിന് അപ്ലേ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക ഡിസ്ഥനാ ആയിരിക്കത്തില്ലേ
അതെടാ നമക്ക് പത്താം ക്ലാസ്സിലിത്ര ശതമാനം വേണം അതുപോലെ തന്നെ നമുക്ക് ത്തുയാ പ്ലസ് ടുവിൽ ഇത്ര ശതമാനം വേണം. അപ്പം നമക്ക് നല്ല വൃത്തി നമക്ക് ഈ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ് സ്, മാക്സ് ഇതിനൊക്കെ നല്ല അവറേജ് നല്ല മാർക്ക് തന്നെ വേണം നമക്ക് അതാകുമ്പോ അവര് പത്രത്തിലിടുവെടാ പത്രത്തില് ഇടുമ്പ അവരായി അതിൻ്റെ ഒരു സെൻട്രുണ്ട് എൽ ബി എസ് എന്നും പറഞ്ഞൊരു സെൻട്രു ഉണ്ട്. അതുവഴി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് അത് അവിടെ പോവ ആ ഒരു വെബ്സൈറ്റ് കേറി നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അത് അക്ഷയിലായാലോ ജന സേവന കേന്ദ്രത്തിലായാലോ എവിടെയാണെങ്കിലും പോയി നമ്മൾ അപേക്ഷയൊക്കെ സമർപ്പിച്ചിട്ട് നമ്മളാണെങ്കി എൽ ബി എസ് സെന്ററിൽ പോണം. എൽ ബി എസ് സെന്ററിൽ പോയിട്ട് അലോട്ട്മെൻ്റിന്റെ കാര്യങ്ങളൊക്കെ വരും. അവിടെ പോയി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങള് അലോട്ട്മെന്റ് വഴിയാ തീരുമാനിക്കുന്നത്.
എന്നാലും നമ്മള് പൈസ ഒക്കെ പൈസ എന്ത് എത്രയാ അടയ്ക്കണ്ടേ ചേച്ചി
യൂ ഗവൺമെന്റിന്റെ പൈസ അടക്കണ്ടടാ പിന്നെ നമുക്ക് ഹോസ് റ്റൽ ല് അതിപ്പോ ഹോസ്റ്റൽല് ആണെങ്കി ആഹ് ഹോസ്റ്റൽ ഫീസ് ഇപ്പോ പുറത്തൊക്കെ ഹോസ്റ്റൽ ഈ ആ നമ്മടെ കോളേജിൻ്റെ തന്നെ ഹോസ്റ്റലും ഉണ്ട്. പിന്നെ പൊറത്തെ ഹോസ്റ്റലുകളും ഉണ്ട്. പൊറത്തെ ഹോസ്റ്റലുകളിലൊക്കെ ആകുമ്പം നമുക്ക് ചിലപ്പം പൈസ അടയ്ക്കണ്ടി വരും. അല്ലാതെ നമ്മൾ ഈ കോഴ്സ് നായിട്ട് പൈസ അടയ്ക്കണ്ട ഗവൺമെന്റിൻ്റെ അല്ലിയോ. അതോണ്ട് നമ്മൾ കോഴ്സിനായിട്ട് പൈസ അടക്കേണ്ടി വരത്തില്ല.
നമുക്ക് നമ്മുടെ ചെലവിനും കാര്യങ്ങൾക്കും മാത്രം നമ്മള് പൈസ എടുത്താ മതി. അല്ലാതെ കോഴ്‌സിന് വേണ്ടീട്ട് ഒരു രൂപ പോലും അടക്കണ്ടാ ല്ലേ
കോ ഇത് നമ്മൾ അലോട്ട്മെൻറ് കിട്ടി നമക്ക് ഏത് കോഴ്സാണോ ക് എടുക്കണ്ടെ അത് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ പോവാനും വേണ്ടിട്ട് അവിടെ നമ്മളിപ്പോ ഹോസ്റ്റൽലെല്ലാം ശരിയാക്കത്തില്ലയോ അവിടെ പോ മേണ്ടിയിട്ട് നമ്മള് ഹോസ്റ്റിലി നിക്കാനും വേണ്ടിയിട്ട്. നമുക്ക് തുണിയൊക്കെ കൊണ്ടു പോകാൻ എന്തായാലും സാനങ്ങൾ വേണല്ലോ പണ്ടത്തെ ത്തെ കണ്ട് പണ്ടത്തെ കാലമല്ലല്ലോ. നമുക്ക് ഇപ്പം ബാഗ് വേണം. ഏയ് ഒരു പെട്ടിയമ്മൾ വേടിക്കണം അതിന് പൈസ വേണം. അതല്ല നമ്മൾ തുണി വേണ്ടേ തുണി വേണം ഹോസ്റ്റൽലൊക്കെ നിക്കുവല്ലേ. പല പുള്ള പല സ്ഥലത്തൂന്നും വരുന്ന പിള്ളേരികളൊക്കെ ഉള്ളതാ അപ്പൊ അവര്ടെ കൂ അവർടെ കൂ ടെന്തായാലും നമ്മള് നല്ല വൃത്തിക്കൊക്കെ നിക്കണ്ടായോ. നമ്മൾ വീട്ടിലൊക്കെ നിക്കുന്ന പഴേ ഉടു പ്പൊക്കെ ഇട്ടൊണ്ട് പോയാ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ഡ്രസ്സ് ഡ്രസ്സ് വേടിക്കാൻ വേണം. പിന്നെ നമ്മള് ചെല്ലുമ്പം എന്തായാലും നമ്മ ക്ക് ആഹാരം ഒന്നും അവിടുത്തെ ആഹാരമൊന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പ പിന്നെ നമ്മൾ ഇവിട്ന്ന് ഏഹ് ചെറിയ രീതിക്ക് പല കടെ കടകളിൽ നിന്ന് പലഹാരവായാലും മേടിക്കും അല്ലെങ്കി വീട്ടീന്നായാലും നമുക്ക് ഇപ്പം ന്തുവാ ചക്ക് ചക്ക ഉപ്പേരിയിടാം അല്ലെങ്കിൽ കാ വറ ത്ത് കൊണ്ടുപോവാം. അങ്ങനെ പല പിന്നെ അവലേസു പൊടിയൊക്കെ നമു ക്കുണ്ടാക്കി കൊണ്ടുപോവാ. അങ്ങനെ പലതരം സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കി ക്കൊണ്ട് പോവാ. അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഇരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ മീനച്ചാറുകളൊക്കെ ഉണ്ടല്ലോ. മീനച്ചാറുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോവേയൊക്കെ ചെയ്യാം. പിന്നെ പ്പോ ത്തതിനാ ആഹാര ഒന്നും പിടിക്കില്ലാരിക്കാം. ആഹാരായിട്ട് നമുക്ക് കൊച്ചു ദെവസത്തെ തയ്യാറാക്കി നമ്മക് കൊണ്ടുപോവാ അതൊക്കെ നല്ലതാ.
ആഹ് ആഹ് കൊണ്ടാവാല്ലേ ചേച്ചി ചേച്ചി പഠിച്ച പ്പൊ ചേച്ചി പഠിച്ചത് എവിടായിരുന്ന്?
നടക്കണ്ടായോ എത്രക്കേലും
ആഹ് ആഹ്
ഗവൺമെന്റിലായിര്ന്നടാ ഞാൻ പഠിച്ചത്. ഞാൻ ഗവൺമെന്റിലായിരുന്നു പഠിച്ച. മെഡിക്കൽ കോളേജിലായിരുന്നു ഞാൻ പഠിച്ചത് തന്നെ. അങ്ങനെ പിന്നെ പോരാത്തേന് നമ്മളെന്ത് നട നടക്ക ണ്ടായോ. പിന്നെ അയിന് വേണ്ടീട്ട് നമക്കാ ആവിശ്യത്തിന് സ്ഥാനങ്ങളൊക്കെ വേടിക് എന്തുവാ നമുക്ക് സംന്ദര്യാഷ്ട് ഡിപ്ലോമിണ്ട് ബി എസ് സി ഉണ്ട്
ചേച്ചി ഡിപ്ലോമയാണോ ബി എസ് സി ആണോ എടുത്തെ
ഞാൻ ഡി ഡി ആർ ടിന്നും പറഞ്ഞ്ണ്ടായിരുന്നു സംഭവം എട്ത്തത്
ആണല്ലേ?
ഡി ആർ ആർ ടി. ഡി ആർ ആർ ടി അതിന്റെ ഒരു നാല് വർഷത്തെ, നാലല്ല ഒരു മൂന്നരവർഷത്തെ കോഴ്സ്.
ആഹ് ആഹ്
അള്ളാ അങ്ങനെ ഇമ് അങ്ങനെ അങ്ങനെ ചെലെ ചെല പൈസാള് ചെലവാകുന്നെ ഒള്ളെഡാ, അല്ലാതെ നമ്മക്ക് ക്ക് അവടെ കൊടുക്കാനായിട്ടൊള്ള പൈസകളൊന്നും നമക്ക് ചെലവാവ-
ചെലവാവത്തില്ല അതൊക്കെ നമ്മളെ കയ്യിലിരിക്കും. അത് ശരിയാ. അതാപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇപ്പൊ ഓരോര്ത്തര് ഓരോന്ന് പറയ്ണണ്ടാല് ട്ക്ക്ഇതെട്ക്ക് അപ്പൊ നമ്മക്കിങ്ങനെ ഡീ- ഡീറ്റ്യേലായിട്ട് പറഞ്ഞേരാനായിട്ട്ങ്ങനെ അറിയാവുന്നൊരാളില്ലാത്തത് കൊണ്ടേ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട ടീ ഈ ഈ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേർക്കൊ-
ആഹ് പിന്നെ അതുവല്ല നമ്മക്ക് അവിടെ നമ്ക്കവിടാണെങ്കില് നമ്ക്ക് ഉച്ചവരെ നമ്ക്ക് ക്ലാസ്സ് കാണത്തൊള്ളൂ. ഉച്ചവരെ ക്ലാസ് കഴിഞ്ഞിട്ട് നമക്ക് എന്തായാലും ഹോസ്റ്റൽല് നമ്മള് ചുമ്മാതെ കെടക്കുവായിരിക്കും. അപ്പൊ നമ്ക്ക് ഒന്ന് ഒന്ന് ആഹ് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കാം ഒരു പാർടൈം ആയിട്ട് എവിടെങ്കിലും ഒര് ജോലിക്ക് നമുക്ക് നോക്കാം. അതിപ്പോ അവടെ ഏത് കടകൾള അവടെഫു അവടെ മുഴുവനും കടകളല്ലേ മെഡിക്കൽ കോളേജ് ക്യാബോ മുഴുവനും കടകളായിരിയ്ക്കോല്ലോ. അവിടെപ്പോ തുണിക്കടകൾലായാലോ ഒരു ഒരു അഞ്ചു മണിക്കൂർ നിക്കാൻ പറ്റുന്നത്. നമുക്കൊരു ഒരു രണ്ട് മണി തൊട്ട് ഒര് എട്ട് മണി വരെ നിക്കാൻ പറ്റുന്നെ, അങ്ങനെ ദെവസവും നിന്ന് നിന്ന് നിന്ന് ഒരു മാസാവുമ്പോ നമ്മക്ക് അതിലീന്നൊരു വരുമാനാവോല്ലോ, നമ്മടെ ആവശ്യത്തിനുംആവും നമ- ക്ക് വീട്ടിലേക്ക് കൊടുക്കാനും ആവും വീട്ട്കാർക്കും ബുദ്ധിമുട്ടാവത്തില്ല. അങ്ങനെ അങ്ങനെ ചില കൊറച്ച് നമുക്കും അങ്ങനെ സംബദിക്കാനും പറ്റും. പഠിത്തത്തിന്റെ കൂടെ സമ്പാദ്യവും പറ്റും അങ്ങനെക്കെ.
അതാ ചേച്ചി ഇനി അങ്ങനെയുള്ള നോക്ക ഞാനാണെങ്കി ഇങ്ങനെ ഇരുന്ന് ടെൻഷൻ അടിക്കുവായിരുന്നു. എന്തെങ്കിലും എവിടേം ആയില്ലല്ലോ ന്നൊക്കെ കരുതിയിട്ട്.
അതോ.. ഹ് മ് മ്
പിന്നെ ഇനിയിപ്പോ കൂട്ടുകാരതിന് പോകാന്നും പറഞ്ഞ് കൂട്ടുകാര്ടെ പൊ പൊറെ പോയാലും നമുക്ക് ഇനിപ്പൊ ഒര് ഒരു കോഴ്സ് നമ്മള് ഇഷ്- ഇഷ്ടപ്പെട്ടു പോകുന്നതും ഒരാള് ഒരാളുടെ കണ്ടിട്ട് പോകുന്നതൊക്കെ തമ്മിൽ നല്ല വ്യത്യാസം ഇല്ലേ? ഇപ്പൊ വീട്ടുകാരാണെങ്കിലും പ്രഷർ ചെയ്തൊര് ആഹ് ഇതിന് പോ ഇതിന് പോന്നും പറഞ്ഞ് പോകുന്നതും ഭയങ്കര വ്യത്യാസാ, അതാ പിന്നെ ഞാൻ കര്ത്യെ എന്തെങ്കിലും ഒരു കാര്യം കണ്ട്പിടിച്ചതിനെ കുറിച്ചറിഞ്ഞിട്ട് ' പോവാണെങ്കി അത്രേം നമ്മക്ക് ഇഷ്ടപ്പെട്ടു പോവല്ലേ? നമ്മക്കത് പഠിക്കാനും ഒരു ഒരു ഇത് ക്യൂരിയോസിറ്റി കാണാമായിരിക്കും.
അതെടാ അതുവല്ല എന്തായാലും നമ്മൾ എന്തായാലും മെനക്കെട് ജീവിതകാലം മുഴുവനും നമുക്ക് അനുഭവിക്കാനുള്ളതാ ഈ കോഴ്സ്- സും ജോല്യേ ക്കെ അപ്പൊ പിന്നെ അത് നല്ല രീതിക്ക് നമ്മള് എന്തായാലും ചിന്തിച്ച് കൂട്ടിയിട്ടെ എടുക്കാൻ പറ്റൂ.
അറ്റത്തോ
അധാ
അത് തന്നെ ഞാനും നോക്ക്യേ. അപ്പൊ ഇനിയിപ്പൊ മെഡി- ക്കൽ ഫീൽഡില് വല്ലോം കൊണ്ട് കൊടുക്കണേ സെപ്റ്റംബർ ആകുമ്പോ അല്ലേ?
ആഹ് സെപ്റ്റംബർ ആഹ് സെപ്റ്റോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറ് ആ ഒരു മാസത്തിനെടയ്ക്ക്. അവരെന്തായാലും പത്ര പത്രത്തിലൊക്കെ ഇട്ട് തൊടങ്ങും. ഇതിന്റെ വിളിച്ച് തൊടങ്ങും. അ ആ അങ്ങനെ അ. അങ്ങനെക്കെണ്ട്. ആ അത് നോക്ക അങ്ങനെന്തെങ്കിലൊക്കെ നോക്ക്. പിന്നെ കഴിച്ചോ? എന്താ കഴിച്ചെ രാവിലെ?
കഴിച്ചില്ല കഴിക്കണം. ചേച്ചി കഴിച്ചിട്ടായിരുന്നോ പോയെ ജോലിക്ക്?
ആഹ് ഞാൻ കഴിച്ചായിരുന്നെട ഞാന് പുട്ടും കഴിച്ച് കടലക്കറീം കഴിച്ച്.
ആഹ് രാവിലെയെ രാവിലെഴുന്നേറ്റ് ഉണ്ടാക്കില്ലേ
ആഹ് രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കി ഗോതമ്പും അരിപ്പൊടിയും കൂടി ഇട്ട് എളക്കി അയിനാത്ത് കൊറേ തേങ്ങയെക്കിട്ടു ഉപ്പൊക്കിട്ടെ എളക്കി അയിൻ്റെ ചൂടാവീല് നല്ല ചൂട് പുട്ടും പിന്നെ കടലക്കറി കടല ഇന്നലെ രാത്രീലീ ഇട്ത്ത് വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെയായപ്പം കുതിർന്ന് വന്ന് പിന്നെ ഞാൻ ഒരു കെഴങ്ങെടുത്തരിഞ്ഞ് സവാളയരിഞ്ഞു പച്ച് പച്ചമൊളവരിഞ്ഞ് വഴറ്റാനും വേണ്ടീട്ട് പിന്നെ കൊറച്ച് ഇഞ്ചിയും പിന്നെ കൊറച്ച് സാം ആ വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതെല്ലാകൂടെ കുക്കറിനാത്തിട്ട് ആ കുക്കറിനാത്ത് കൊറച്ച് മഞ്ഞപ്പൊടിയും കോറച്ച് ഗരം മസാലയും ഉപ്പും കൊറച്ച് കറിവേപ്പിലെയും കൂടെട്ട് അഞ്ച് വിസിലായപ്പം ഞാനത് നിർത്തി പിന്നെ കൊറച്ച് മൊളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൊറച്ച് ലേശ ഉലുവയും പിന്നെ അതിനുമാത്തൂടെ കൊറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് അത് മിക്സെയ്ത് ട്ട് അതൊന്ന് വറുത്തെട്ത്തിട്ട് അത് പിന്നെ മിക്സിക്കാത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ച് എന്നിട്ട് കുറച്ചു നേരം ആറാം വെച്ചിരുന്നായിരുന്നു ഞാനീ കടല ആ കടല കൊറച്ചെടുത്തിട്ട് ഞാനെന്തെയ്യും ന്നോ അരച്ച് ആ എടുത്തു മാറ്റിയ കൊറച്ച് കടല എടുത്തരച്ചിട്ട് ഈ കടു വറ ത്ത് ഈ കടലയും ഈ അരപ്പും എല്ലാം കൂടെ ഒന്നിച്ചാക്കീട്ട് ഈ അരച്ച കടല അത് ഞാൻ കൊറച്ചെടുത്ത് ഈ കറിക്കാത്തൊട്ടൊഴിച്ച് അങ്ങനെ ഒഴിക്കുമ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റു ആവും കറി നല്ല കുറുകിയിരിക്കയും ചെയ്യും അങ്ങനെ ഇണ്ടാക്കി അങ്ങനെ പുട്ടും ഒണ്ടാക്കി കടലയൊണ്ടാക്കി അതുപോലെന്നെ രണ്ട് പപ്പടം എടുത്ത് വറുത്ത്
ആ അപ്പൊ രാവിലെ നല്ല ലാവിശായിട്ടായിരുന്നല്ലോ
ആ അത് തന്നെ ഞാൻ പിന്നെ വിചാരിച്ച് രാത്രി ചെന്നിട്ട് ഏ ചപ്പാത്തിയും പിന്നെ എന്തേലും കെഴങ്ങ് കറിയും ഒണ്ടാക്കാന്ന് വിചാരിച്ച് ചപ്പാത്തിയാണെങ്കിൽ ആ എനിക് എനിക്കാണെങ്കിൽ ചപ്പാത്തിഈ പരത്തി ഒണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ പരത്തിക്കഴിഞ്ഞാ പരളത്തു ഇല്ല അത് കൊഴച്ച് കഴിഞ്ഞാൽ അത് കൈ നിക് നിക്കത്തുയില്ല അമ്മാതിരിയാ
ആ ചെലപ്പം കൊഴക്കുന്നതില് വെള്ളം കൂടും അങ്ങനെയൊക്കെ ചെയ്യുവല്ലോ ചെലർക്ക്
ഇല്ലെങ്കിൽ അത് കട്ടിയായിരിക്